ആ
കേൽക്കുന്നില്ലേ എന്തായി ങ്ങട്ട് കേക്ക്ണ്ട് ഇങ്ങക്ക് കേക്ക്ണില്ലേ ആ എന്തൊക്കെയെണ്ട് ഇന്ന് അതല്ലേ ഇന്നലത്തെ കാലാവസ്ഥയൊന്നും അല്ല
എന്തും അവിടെൊക്കല്ലേ മഴ ന്നല്ലേ രാത്രിക്കെ
ഉം ന്ന് നല്ല മഴയ
ഉം രാത്രി മുതൽ തുടങ്ങിയതാ എന്ത് മാഴയാണ്
ആ എന്നിപ്പ ഇരുട്ടുത്തിങ്ങനെ വന്നക്കാണ്
മഴ പെയ്താാല എങ്ങനെയാ നല്ല പ്രശ്നല്ല രിയ?
അല്ല കുഴപ്പൊന്നുല്ല നമ്മുക്കൊന്നും ആ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുല്ല
പാടം
ഏ ഏ അമ്മക്ക അതൊന്നുല്ല ടൗണ ആായിട്ടല്ല ഞങ്ങള് ഇപ്പ ടൗണ് പറ്റ അടുക്കുവല്ല എന്ന കൊഴപ്പില്ല ഏതന്നെ അെ കമ്പളാണ് മഴ പെയ്താ വെള്ളംതൊക്കെ ന്നാലല്ലേ
അതെ വെള്ളം നല്ല വരും നല്ല ന നിക്കാതെ മഴ പെയ്യുമ്പോ തോട് മാറി ഉം ഞങ്ങക്കരു നമുക്കാ വീട്ടില് സ്റ്റെപ്പ് വരെ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒരു നല്ലൊരു മഴക്കാലം ഉണ്ടായില്ല കുറച്ച മുമ്പ് ഒരു രണ്ടായിരത്തി....
ആ കൊറോണന്റെ ടൈമിങ് അന്നണ്ടല്ലോ നല്ല മഴ നല്ല മഴ എതുണ്ടായില്ലോ അത് കഴിഞ്ഞരേ അ കൊറോണ കയിഞ്ഞാറേ പിറ്റത്തെ വർഷം.... തോന്നണ്
അന്ന് വെള്ളം കയറി നല്ല വെള്ളം കയറി സ്റ്റെപ്പ് വരെ വന്ന് രാത്രി ഞങ്ങളെ ആളുകൾ കൂടിയിട്ട് ഞങ്ങളെ മേലെ ഞങ്ങളെ ബന്ധുുവീട്ടിൽ കൊണ്ടയയാക്കി
തന്നെ ശെപ്പോടിയല്ലേ മഴ പെയ്യന്ന് കേക്കുമ്പോ നമ്മക്കൊരു...
കുമ്മല്ലേ നമ്മക്ക് ഇഴജന്തുക്കൾ വരികയാാണ്
അതാാണ് ഇഴ ജന്തുക്കള് വേഗം കേറും
തോ തോട്ടില് വെള്ളം വരുന്നത് മലമന്നാണ്
ആഹ അങ്ങനത്തെ ഏരിയ ക്കാരലേ മല ഏരിയ
ന്നണ്ട് വെള്ളം വരുന്ന ഒരു തോടുള്ളൊരു ഏരിയാ അപ്പൊ അതൊന്നായിട്ട് എല്ലാം കൂടി ഇങ്ങട്ട് അടി ച്ചു വരേ ഇപ്പൊ ഇന്നലെ ഇന്നലെ ആഹ ഇണ്ട് അടുത്ത വീടൊക്കെ ഇണ്ട് ഞങ്ങള ശല്യം ഓൽക്കൊന്നുല്ല അങ്ങനെ ആ ഞങ്ങള് റോ ഡിന്റെ വക്കാണ്
ആ
ആ റോഡിന്റെ വക്ക് റോഡിന്റെ അപ്പുറത്തെ തോട്
ആ അതുകൊണ്ടാണ് അവിടക്ക് മറിയണ അങ്ങനെ
ഇണ്ട് മറുകയാണ് ഞങ്ങള്ന്നാലും ഗേറ്റ് കുറച്ച് ഇങ്ങനെ ഒരു ഫ്ളാറ്റ ആക്കികുറച്ചു പൊന്തിച്ച്ക്ക്ണൂ ഒ അപ്പൊ ആദ്യത്തെ അത്ര തന്നെ പ്രയാസം ഇ പെട്ടെന്ന് വരില്ല ഒന്ന് ഇങ്ങനങ്ങ് കയറി വീട്ടുകുന്ന് അങ്ങ് ഇറങ്ങാൻ റോട്ടുമ്മന്നു ആ കോൺക്രീറ്റ് ഇട്ടിട്ട് ഒന്ന് പൊന്തിച്ചു. അപ്പോ ആ ആദ്യത്തെ പോലെ തന്നെ പെട്ടെന്ന് വെള്ളം മാറിയണില്ല എങ്കിലും നല്ല മഴ പെയ്യും വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചുറ്റുഭാഗം മതിലുർത്തിയ കാരണം അപ്പുറത്ത് ക്ക് വെള്ളം വല്ലാതെ പോകൂല്ല
ആ അങ്ങനെ ഇണ്ടാവു ആ നമ്മള ഈ മതിലെന്തും കുത്തുമ്പോളാണല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നെ അ ഇപ്പ അതേപോലെ തന്നെ മഴ പെയ്യുമ്പോ തന്നെ ഇഞ് എന്തൊക്കലാമത്തുകളാണ് എന്താ എങ്ങനെയൊന്നും അറിയില്ല കഴിഞ ഒരു വയനാട് ദുരന്തം ഉരുൾപൊട്ടലും
ആവോ അത് ഇപ്പൊളും ആലോചിക്കാൻ വയ്യ എത്ര ആളാണല്ലേ കിടന്നിറങ്ങീട്ട് പിന്നെ ഉണന്നതൂല പിന്നെ അവരെ കിട്ടിയതൂല്ല എത്ര പേരെ കിട്ടാത്തതുണ്ടല്ലോ ഇരുപത്തിമൂന്ന് പേരെ കണ്ടതന്നെ ഇല്ലാന്നാണ് ആ കൊറേ ശരീരം ഇവിടുന്ന് നമ്മളെ ചാലിയാർന്ന്
ആഹ് ചാലിയറ് ഇവിടെ വന്നണ്ടാ ഒഴുകനതേ ആ അയ് മേ ചിലോലത് തല മാത്രം കാലും മാത്രം ഇഷ് ആരദ് വിചാരിച്ചിട്ടാല്ലേ കുറച്ചനെ അതൊക്കെ ഈ മലമുകളളുംങ്ങട്ട് കാരണം നാ കുന്നിന്റെ അടി കൂടെൊക്കെ ഇടിഞ്ഞന്ന് പോരുന്ന് ആ അടിഞ്ഞല് പോരുമ്പോളാാണ് ഇതൊക്കെ സംഭവിക്കണുന്നത് പറയും
പക്ഷെ അങ്ങനത്തെ ഏരിയില വീട് വ കതിർക്കാന
അ
ഉം ഒക്കെ തോന്നുംല്ലെ ഇങ്ങനെ ഒരു ഏൻ
പിന്നെ അവർക്കും അല്ലല്ലോ ന
അ ചതുപ്പ് ഭൂമിയണ് അവിടെ നമ്മൾ തേയിലത്തോട്ടങ്ങളൊക്കെ ചതുപ്പല്ല ബു മി അരിക്കും പെട്ടെന്നുണ്ട് വെള്ളംന്നറഞ്ഞിട്ട് വെള്ളം നിറഞ്ഞ് പെട്ടെന്ന ഇങ്ങട്ട് കുട്ടി പുറത്തൊക്കെ ഉരുളായിട്ടൂളിൽ
പറ അങ്ങനത്തെ രിയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി വീട് കഴിക്കാൻ അയക്കരുതില്ലേ നേരി ക്കെ
അതെ അതെ അതാണ് അതിന്റെ ഒരിത് നമ്മൾ ഈ മക്കളെ അവിടെ പാർക്കണത് എന്താടി സ്ഥാനത്തില്ല പേടിയാണ് ഒരു ഏരിയ അങ്ങനെയാണെങ്കിൽ അവിടെ ടൂറിസ്റ്റുകാര് കില്ലര് ഒരു സേണ്ടറാക്കി മാറ്റിയ ആ അവിടെ വരുമാനം ഉണ്ടാവുല്ലോ അങ്ങനെ ആവുമ്പോളേ
ആ അങ്ങനെ മാത്ര ആക്കണം പറയാ ഏ വയനാടൊക്കെ ഒരു തവണയും രണ്ടു തവണയും മൂന്ന് തവണ എങ്ങാണ്ട് എന്റെ എളാപ്പക്ക് അവിടെ റിസോർട്ടാണ് ആളാപ്പക്ക് അവിടെ റിസോർട്ട് ഉണ്ട് ആ പിന്നെ ഇടക്ക അവിടെ പോയി ഒന്ന് സ്പെൻഡ് ചെയ്ത് പോരും ഹ
ആ അവിടെ എവിടെയാണ് വയനാടിന്റെ ഏത് പാത്ത
വയനാട് എന്താ പോല അവിടക്ക് പറയാ
അവിടെ എങ്ങനെ
ആ ഡാമിന്റെ അവിടുന്ന് ബാനാസുര ഡാമില്ലേ ആ ഡാമിന്റെ അവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂവനടുക്ക് അല്ലാതെ ദൂരല്ല അവിടന്ന് എന്താ പോല അവിടുക്ക് പറലണ്ടല്ലോ പോറ പറ ഏയ് അവിടന്നല്ല എന്തോര് കുർമല്ലത് താനും പക്ഷെളാ അ അവിടെയാണ് ഒരു അവിടുത്തെ വല്ല്യ മോനും അവിടെയാണ് സ്ഥിരം അവനും അവന്റെ വൈഫും അവന് അവിടെ മാനേജറാ ട്ടാ അവിടെ വർക്ക്‌ ചെയ്യാ അതേമാതിരി തന്നെ അന്നീ വയനാടിന്റെയൊക്കെ കേട്ടപ്പൊ വേഗം പോയി ഇങ്ങോട്ട് കൊണ്ടുന്നോ അവിടത് ഇണ്ടെന്ന് കേട്ടപ്പോ കൊണ്ടുവന്നു ആ
ഞമ്മക്ക് ഞമ്മക്കൊരു ജീവിതമാർഗമാണ് ഇപ്പൊ അത് പക്ഷേ ഈ മഴക്കാലമൊക്കെ ആകുമ്പോ നല്ല പേടിയാണ്
മാറ്റും അങ്ങനത്തെ പ്രദേശങ്ങളൊക്കെ ഏറ്റവും പേടിക്കണേ
അതെ പ്രതേകിച്ചു നമ്മളീ ബണാസുര ഡാമെന്ന് പറ ഞ്ഞാ നമ്മളെല്ലാ ഡാമിന്റെയ്യും പോലെ അല്ലാന്നു പറയണു എന്താച്ചാ നമ്മള് ഇടുക്കി ഡാമ് അങ്ങനെയുള്ള മുല്ലപ്പെരിയാർ അങ്ങനത്തെ അവിടത്തെ ഡാമൊക്കെ നമുക്കേ ഇരുമ്പ് ഉരുക്ക് പാർന്നു പടുത്ത് നല്ല ബലത്തിലാ നിർമിച്ചേക്കണേ
ആ ആ ആണ്
ട്ട് നല്ല ഉരു കുരിക്കിട്ടാ അത്രേ അടീന്ന് ഇങ്ങട്ട് കേറ്റിയേക്കണത് ആ ആ പക്ഷേ ബാണാസുര അങ്ങനെ ഇല്ലാന്നു പറയുന്നു വെറും നമ്മടെ ഭൂമി കൊണ്ട് മണ്ണുകൊണ്ട് ഭൂമി കൊണ്ട് നമ്മക്ക് പ്രകൃതി ത ശക്തമായ ഒരു ഡാമാണത്രേ അതെ അതേ അത് ശ്രെദ്ധിച്ച മ ലോ പ്രകൃതിദത്തമായ ഞാനിപ്പോ കൂടുതലറിഞ്ഞത് എങ്ങനാവെച്ചാല് എന്റെ മോന് എൽ എസ് എസ് പരീക്ഷ എഴുതിയിട്ടിണ്ട് അപ്പോ ഡാമിനെ കുറിച്ചിട്ടൊക്കെയുള്ള കൂടുതലും പഠനങ്ങളുണ്ടാരുന്നു ആ എൽ എസ് എസ് പരീക്ഷ എഴുതി കിട്ടി നാലാം ക്ലാസില് ആ കിട്ടി ഉം ചെറിയ മോന് ഉം അപ്പൊ അതിനൊരുപാട് സംഭവങ്ങൾ പറയാൻ ഉണ്ട് ഒരേ - തേവകേണ്ടാരുന്നു
ആ നമ്മള് രക്ഷിതാക്കൾക് അത്രേ കിട്ടുലോ നമ്മൾക്കുംവായിച്ചു നമ്മക്ക് മനസിലാകുല്ലോ
ഇങ്ങനെ പറഞ്ഞപ്പോ അതില് വ്യക്തായിട് എഴുതിട്ടിണ്ട് അതാണ് ഞാൻഇത്രയൊക്കെ കറക്റ്റ് ആയി പറഞ്ഞത് ആയിട്ട് പോ എന്ത്‌ പ്രകൃതന്നുതന്നെണ്ടായ പ്രകൃതിത്തമായ ഒരു ഡാമായിരുന്നു ആൻസർ വി ട്ടായിട്ട് നമ്മള ബാണാുര ഡാമ പറയണേ ആഹ വയനാട്ട- എല്ലാ ബണാസുര ഡാം മാത്രം അങ്ങന ഡാം വേറെ ഇല്ല അപ്പൊ ആ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അപ്പൊ ഞാന്ൻ കണ്ടപ്പോ അത്ങ്ങനെ ആലോചിച്ചപ്പ കറക്റ്റ് ആാണ് ശരിയാണ് മണ്ണണ് കൊണ്ടാണല്ലോ ചെരിച്ചു, ചെരിച്ചു നമ്മുടെ പുല്ലൊക്കെ ഒരു ചെരിഞ്ഞൊരു ഏരിയ
ആ ചെരിഞ്ഞൊരു ഏരിയ തന്നെയാാണ്ത് അങ്ങനെയാണ് സംഭവം അത് കണ്ടാ - എന്തായാലും നമുക്ക്റിയൻ കഴിയും
അത് മൊത്തം മണ്ണാന്നാ പറയണേ സിമെന്റ മണ്ണെല്ലാം ഒന്നും അതിലില്ല ഇല്ലാ അത അങ്ങനെയാണ് ആ അതത്രേ അങ്ങനെന്നാ പറയണേ അതിന്റെ ഇടയ്ക്ക് ഓരോരോ വഴി ഇതു അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ പക്ഷെ ഈ മൺ അതൊ പ്രത്യേക തരം നിർമ്മിതിയണെന്നാ പറയുന്നത് മണ്ണണ് കൊണ്ടുള്ള പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു ഡാം ആണ എന്നാണ്
ഉം നമുക്ക് അങ്ങനെ പുസ്തകം കാര്യങ്ങളൊക്കെ വായിച്ചാലേ നമ്മുക്ക് അതൊക്കെ മനസ്സിൽ ആയി ഉള്ളൂ ഏത് സംഗതി അങ്ങനെ തന്നെ കേട്ടോ എന്ത് സംഭവയാലും നമ്മളിപ്പോ അത് ചെയ്യാലാണ് നമുക്ക് അതിന്റിതായിട്ടുള്ള
ഉം ഉം ഉം വായിക്കാനാണെങ്കി എത്രയ ഉണ്ട് നമുക്കൊന്നും ഒരു അറിവില്ല ഓരോ പുസ്തകങ്ങൾ വായിക്ക അറിയയും ചെയ്യുമ്പോ നമുക്ക് ഒന്നും അറിയില്ല ഒക്കെ പുതിയ പുതിയ അറിവാളാണ് എനിക്ക് ഓനാ പരീക്ഷ കാരണം അറിവ് കിട്ടി
ആഹ അങ്ങനൊവകുമ്പോ നമ്മുക്ക് അറിയാൻ കഴിയും
ആഹ
അങ്ങനെ ആകുമ്പോക്ക അതാണ് നമ്മെ നമ്മളെ രക്ഷിതാക്കളൊക്കെ ഇരിക്കണം എന്നാ തന്നെ മക്കളൊക്കെ ഇരിക്കൊുള്ളു അവിടത്തെല്ല അവസ്ഥ അതന്ന നമ്മളൊരു നമ്മള് പോിച്ചേ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളരു സംസാരം സം ണ്ടെങ്കിൽ ഓലത് മൈന്റേവെക്കൂല. ഇതുപോലെ പുസ്തകം ഒരു പൂട്ടിച്ചോ? ലെ കളിന്റെ ഭാഗമായിട്ട് ഓലങ്ങനെ നിൽക്കു
ഉം ഉം ഞാന് പണി വേഗം പണിയൊക്കണ്ട് ഒരിക്കി റെഡിയ ആക്കി വെച്ചു ഓന്റെപ്പോ ഇരിക്കും. ആ ലാസ്റ്റ് സമയപ്പോ ലാസ്റ്റ ഒരു മാസം നല്ലോണ്ണം ശ്രമിച്ചു.
ഉം
ഒപ്പ ഇരുതിട്ടും നല്ലാം സോപ്പിട്ട് ഓരോന്നും ഓഫർ ചെയ്യും.
ആ കളിയുണ്ടാവും. അതന്നെയാണ്. ഇവിടക്കെ അതന്നെയാണ് ഒരു പന്ത് കളിന്ന് പറഞ്ഞ ആ അത് ഭയങ്കര അതെന്താണ് ഇപ്പ ചോദിച്ചാല് സോകേസിലക്കെ ഒക്കെ ഫുട്ബോൾ കളിക്കാരുടെ ഫോ ക്കും. ചെവിരുമേൽ കെടു വല്ലേപിരാന്ത് അങ്ങനെ
ആ ആ എത്ര ആളാ?
ഇവിടെ മൂന്നാളുണ്ട്.
ആ
മൂന്ന് ആൺ കുട്ടികള് തന്നെയാണ്.
ആ വല്യോനെ വലുത എത്രേ?
ഏഴാം ഏഴാംക്ലസ്സിലാണ്.
ആ ആ ആശരി അപ്പൊ അങ്ങനെ ഞങ്ങക്ക് പിന്നെ ഗ്രൗണ്ട് ക്കെ അടുത്ത് തന്നെ മരതിനെ ഗ്രൗണ്ടും പാടൊക്കെ കളിക്കാനുംങ്ങട്ടും ദൂരെ എങ്ങുപോകണ്ട അപ്പ അവിടന്ന് ഇങ്ങനെ സൗണ്ട് കേ കുമ്മളയോനു ഇവിടെ ഇരുന്നാല ഇരിക്കും കിട്ടൂല. അത്ര അടുത്താവുമ്പോളെ
അടുത്താവുമ്പംനമ്മ നമ്മുക്ക് പിടിച്ചാൽ കിട്ടൂലേ? കാരണംഓലും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ കുട്ടികൾ വന്ന് കളിച്ചണെ കാണുമ്പോ കമ്പം തോന്നു
ഇത്ര എണ്ണം ഇത്ര ഒ എണ്ണം മക്കളാണ് പേജിന് ഈ പേജ് മുതൽ ഈ പേജ് വരെ പഠിച്ചാൽ ഞാൻ പോകും.
ആ ആ ആ ആ ഓരിക് ഇപ്പ എന്താ പറഞ്ഞാതിരി ആ പ്രായക്കാർക്ക് ഓക്ക് കൊറെ കളിക്ക ക്കണം. കൊറെേ ഇതാവണംന്നല്ല അത്
ഉം പക്ഷെ നമ്മക്കതിന് ഇപ്പോ പഠിക്കാൻ ഇതിനുള്ളേ കഴിവ് നമ്മക്ക ഉണ്ടെങ്കി അത് നമ്മളത് ആ സമയത്തെ നമ്മള് എടുക്കണേ നാലിന്ന് പഠിച്ച എഴുതേണ്ടേ എക്സാമിന് പിന്നീട് നമ്മൾ പഠിക്കാന്ന് പറഞ്ഞ കാര്യല്ലല്ലോ ടീച്ചർമാരതാ പറയാ നാലിന്നൊരു കുട്ടിക്ക് എഴുതാനല്ല അവസരം ഉണ്ടെങ്കി ആ കുട്ടിനെ നാല് നെന്നെ അതിന് തയ്യാറാക്കി നിങ്ങളേഴുതിപ്പിക്കണം അതെ നിങ്ങളേന്ത് റിസ് സ്ക്ക് എടുത്താലും വേണ്ടില്ല നിങ്ങളാകുട്ടിന്റെ കൂടെ ഇരുന്നട്ട് ആ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യിക്കണം അത് കഴിഞ്ഞിട്ട് അവര് കളിച്ചോട്ടെ ആലന്നുള്ള പരീക്ഷ ഒരിക്കലും ഞമ്മുക്ക് അഞ്ചാം ക്ലാസ്സിന്ന് എഴുതാൻ കഴിയില്ല ഏ നമുക്കത് പറയണെശരിയാണ് പിന്നെ ആ ഏജും ആ ക്ലാസു ആ സമയം അവിടെനഷ്ടപ്പെടുകണ് പിറകോട്ടൊരു യാത്രയല്ലല്ലോ ഉം അപ്പ അങ്ങനെ അങ്ങനെ ടീച്ചർമാരെ അങ്ങട്ട് മോട്ടിവേഷൻ ചെയ്തിട്ട് കു കുട്ട്യാളെ കിട്ടെ പാ വീട്ടിലാക്കി ഏതായാലും അങ്ങനെ നേടും ചെയ്ത് ഇപ്പാൾ ക്ക് നല്ല സന്തോഷാണ്
എന്നാ ശരി നി ഏതാലും ഞാൻ പിന്നെ വിളിക്കണ്ട് ഏതാലും
കേക്കുന്നില്ലേ
എന്നായിക്കോട്ടെ എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാറയ
ആ ആ ശരി